ഹലോ
ഹലോ കേക്ക്‌ന്നുണ്ടോ ഹലോ ചായകുടിച്ചോ ഹലോ ഹലോ ചായകുടിച്ചോ കേക്ക്‌ന്ന്ണ്ടോ
ഹലോ
കേക്കുന്നുണ്ടോ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ചായ ഒക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ച്
ആഹ് കടി ഇണ്ടായിരുന്നോ
കടി പഴം ഇണ്ടായിരുന്നു
ആഹ് മക്കളൊക്കെ ഇണ്ടോ കൂടെ സ്കൂള് വിട്ട് വന്നോ
ഇല്ലെ ഇല്ല ഇല്ല
ആഹ് ആഹ് മഴ ഉണ്ടാര്ന്നോ ഇന്ന്
ആഹ് മയൊക്കെണ്ട് ഇന്ന് മയ നല്ലോണം ഉണ്ട്
ആഹ് ആഹ് ഇന്ന് ഇവിടേം നല്ല മഴയാരിന്ന് എടക്ക് വെയിലൊക്കെ വന്നു എന്നാലും- ഇപ്പഴും മൂടിക്കെട്ടി ഇങ്ങനെ നിക്ക്ക
ആഹ് ആഹ് മൂടിച്ച് നിക്കാണ്
ആഹ്
ആഹ് ഇന്നലെ ഇണ്ടായിരുന്നു
ആഹ് ഇവിടെ ഇന്നലെയൊന്നും മഴയില്ലായിരുന്നു ഇന്നലെ രാത്രി ഏഴ് മണിയൊക്കെയായപ്പഴാ മഴ പെയ്തെ പകലൊക്കെ തെളിഞ്ഞ വെയിലൊക്കെ ആയിരുന്നു തുണിയൊക്കെ ഒണങ്ങി കിട്ടി അങ്ങനൊക്കെ ആയിരുന്നു
ആഹ്
ആഹ് കാറ്റൊക്കെ ഇണ്ടായിരുന്നോ
ഏയെ
കാറ്റ് -
ആഹ് കാറ്റൊക്കെ ഇണ്ടായ്രുന്നു ഇന്നലെ
ആഹ് ഇവടെയും കാറ്റൊക്കെ വീശിരുന്നു ആഹ് ആ ഹ് അവടെ വീടിനടുത്ത് കടകളൊക്കെ ഒണ്ടോ
കടകളൊന്നുല്ല കൊറച്ചു ഉള്ളോട്ട് ഏരിയാണ് കടകളൊന്നുല്ല
ആഹ് സാധനം വാങ്ങാൻ വണ്ടി വിളിച്ചു പോണം
ആഹ് സാധനം വാങ്ങാനെ ചെറിയ പീടികയൊക്കെ ഇണ്ട് പിന്നെ വണ്ടി വിളിച്ചു പോണം
ആഹ് ഞങ്ങടെ ഇവടെ അങ്ങന വണ്ടി- ബസ് ഒണ്ട് അത് ചെല സമയം രാവിലെ ഉച്ചക്ക് വൈയ്കുന്നേരം അങ്ങനെ മൂന്നാല് സമയത്ത് മാത്രം
ആഹ് ആഹ് ഇവിടേം അങ്ങനെ ബസ്സില്ല എല്ലാ ടൈമിനൊന്നും കൊറ-
പിന്നെ ഞായറാഴ്ച ബസ്സ് ഒന്നുയില്ല
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഞായറാഴ്ച ബസില്ല കൊറച്ച് ഉള്ളിലോട്ടക്ക് പോണം
ആഹ് ഇവിടെ- പിന്നെ സ്കൂളൊക്കെ ഇച്ചരി ദൂരെയ അങ്ങനൊക്കെ പിള്ളേർക്ക് പോവാന് ആഹ് ആഹ് അടുത്ത് സ്കൂളൊക്കെ ഉണ്ടോ
ഇല്ല അടുത്തൊന്നില്ല ഒരു മൂന്നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റ- മീറ്ററ് വിട്ട
ആഹ് ഇവിടെ അങ്ങനെക്കെ തന്നെ ജീപ്പ് വന്നിട്ട് അവരെ കൊണ്ടുപോവാ
ആഹ് ആഹ് വണ്ടി വന്ന് കൊണ്ടു പോവാ
ആഹ് ഉം യൂണിഫോമൊക്കെ തൈച്ച് കിട്ടിയോ
ആ ആ യൂണിഫോമൊക്കെ തയ്ച്ച് കിട്ടി
ആ സ്കൂള് തുറക്കുന്നതിന് മുന്നേ കിട്ടി കാണും
ആ സ്കൂളും തുറക്കുന്നതിന്റെ മുന്നേ കിട്ടും
ആ ഇവര് മെയ് മാസം ആയപ്പോഴത്തേക്കും കിട്ടി പിന്നെ തൈ ച്ച് ജൂൺ തുറ ഫസ്റ്റ് ആയപ്പോഴത്തേക്ക് കിട്ടിയത് കടേൽ നല്ല തിരക്കായിരുന്നു
പിന്നെ ലേഡീസിന്റെ യൂണിഫോം ഒക്കെ ഞാൻ തന്നെ ഞാൻ തന്നെ തയ്ക്കലുണ്ട്
ആ തയ്ക്കുവോ
ആ
തയ്യല് പഠിച്ചിട്ടുണ്ടോ
ആ തയ്യല് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി നോക്കി കുറച്ചൊക്ക
ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കി ടോപ്പ് ഒന്നും തയ്ക്കത്തില്ല പാന്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് കൊഴപ്പില്ലാതെ തയ്ക്കും രണ്ട് മൂന്നെണ്ണം തയ്ച്ചു തൈച്ചു ഇനി ചുരിദാറ് തയിക്കാൻ പഠിക്കണം ആ എന്താ നിങ്ങത് നിങ്ങൾ തന്നെ തയ്ക്കുവ
ആ ഞങ്ങളുടെ ഞാൻ തന്നെ തയ്ക്കല്
അവിടെ തൈയ്യ കുലിയക്കെത്രയാ
തയ്ക്കൂലി ഞാന് പൊറത്തുക്കൊന്നും ഞാൻ തയ്ക്കലില്ല ഞാന് വീട്ട്ത്തെ മാത്രേ തയ്ക്കലുള്ളൂ ഇപ്പ ആ ആ പൊറത്തുന്നൊന്നും ഇവിടുന്ന് കിട്ടാല്ല എല്ലാ വീട്ടിലും മെഷീനൊക്കെ അധികം ഉണ്ട്
ആ നാട്ടിൻപുറായ അങ്ങനെയാണ് ഇവിടെ എല്ലാ വീട്ടിലും മിഷിനൊക്കെയുണ്ട് പക്ഷെ ചുരിദാറക്കെ തയ്ക്കുന്ന അങ്ങനെ അധികം ആളൊന്നും ഇല്ലട്ടോ എല്ലാർടെയും വീട്ടില് ചെറുതായി മിഷൻ നൊക്കെ ഉണ്ട്
ഉം അയിന് അധികം ആൾക്കാരും റെഡിമൈഡ് വാങ്ങല്ലേ പിന്നെ ഒന്ന് ഷേയ്പ്പാക്കാൻ മാത്രയല്ലേ ഉള്ളൂ
ആ പിന്നെ വേറെന്തെലും വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ ചുരിദാറെലൊക്കെ
ഞാൻ ടോപ്പുകളൊക്കെ തയ്ക്കും നൈറ്റികളൊക്കെ ഷെയ്പ്പാക്കും
എന്തേലും
ഏത്
ചുരിദാറെലൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുവോന്ന്
ഇല്ല അങ്ങനത്തെയൊന്നും ചെയ്യില്ല
ആ ഇപ്പ എല്ലാം ഫോണില് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കിയോരൊന്ന് ചെയ്യാം എന്റെ ഡ്രസ്സ് തന്നെ
ആ
ആഹൺ ഇങ്ങനെ ഇപ്പ എല്ലാം വാങ്ങാൻ കിട്ടുള്ളൂ നമ്മള് എന്ത് കടെ ചോദിച്ചാലും പുറത്ത് പോയി നമുക്ക് വാങ്ങാം
ചായൊക്കെ കുടിച്ചോ പിള്ളേരൊക്കെ വന്നോ സ്കൂള് വിട്ട്
ഇല്ല നാലെകാല് ആവുമ്പഴത്തേക്കു എത്തുള്ളൂ ചായ ഒണ്ടാക്കി വെ
വെന്നിട്ടില്ലാല്ലെ
പ്പൊ അവൻ വന്നിട്ടെ ചായ കുടിക്കൂള്ളു ഹലോ കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കിണ്ട് ഇതിലെന്തോ ക തട്ടിങ്ങാട് വന്ന്കണ്ടേ എന്തോ ഇത് വന്നിക്കേനി ചാനൽ എന്തോ വന്ന്ക്ക് എത്താണ് അറിയില്ല
ആഹ്
യൂട്യൂബിൽ എന്തോ ചാനൽ വന്നിങ്ങനെ വർത്താനം പറയിണ്ട്
ആഹ് കൊറച്ചഴിമ്പോ അവൻ വരും ഫോണും കൊണ്ട് അവന്നിട്ട് പോവും
ആഹ്
ഫോണിൽ ഭയങ്കര കളിയാ. പറഞ്ഞാലൊന്നും കേക്കത്തില്ല അമ്മേം ഇങ്ങനാര് ന്നൂന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിയാ
ആഹ് കളിയാണേ
ഉം ഓരോ ദിവസം ഓരോന്നാ കേറ്റുന്നത് നെറ്റൊക്കെ പോവുന്ന വഴി കാണത്തില്ല
ആഹ്
ആഹ് ഇനി ക പിന്നെ അടുത്ത വീട്ടില് കളിക്കാനൊക്കെ പോവും അങ്ങനെ വൈന്നേരം കളി ഇതൊക്കെ ട്ടങ്ങ് പോവും. രാ രാവിലെ എഴ്ന്നേറ്റ് സ്കൂളിൽ പോം. ക്ലാസിന്ന് കേട്ടിട്ടതെല്ലാം കേട്ടിട്ട് വന്നിട്ട് ആഹ് ഇതൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞിപ്പിവിടിരിക്കും.
ഏഹ്. പഠിക്കാൻ മടിയാണോ?
മാ മാർക്കൊക്കെ ഉണ്ട് മടിയായിട്ടൊന്നുല്ല മാർക്കൊക്കെ ഉണ്ട് പക്ഷെ ക്ലാസ്സിൽ ശ്രദ്ധിക്കും. കളിച്ചു നടക്കാന്ന് പറയാ
ആഹ്
പരീക്ഷ ആവുമ്പൊ ഇര്ന്ന് പഠിക്കും. അതുവരെങ്ങ് നടക്കും. പരീക്ഷാന്ന് പറഞ്ഞൊരു ഇത് വരണം.
ആഹ്
ഇപ്പൊ ഇഞ്ഞോണാവുമ്പത്തേക്കും പരീക്ഷ വര ത്തില്ലേ? ഓണത്തിന് പരീക്ഷയുണ്ട്. ഒരു മൂന്നാലഞ്ച് പരീക്ഷയുണ്ട് ആഹ് ആഹ് ആഗസ്റ്റ് മാസത്തിലെങ്ങാണ്ടല്ലെ ഓണം അപ്പം അടുത്ത മാസം ഒരു മാസം കൂടെക ഒന്നര മാസം കഴിഞ്ഞാ പരീക്ഷയായി
പരീക്ഷയായി
ആഹ്
പിന്നെ പാർക്കിലും ടൂറൊക്കെ പോവല്ണ്ടോ?
അങ്ങനെ ഒന്നൂല്ല. ഇങ്ങനെ എടക്ക് വല്ലപ്പോഴു ഒക്കെ പൊറത്ത് പോവും
ആഹ്
ആഹ് വീട്ടീന്റൊക്കെ പൊറത്താ. അല്ലാതെ വീട്ടീന്നായിട്ട് ടൂറൊന്നും പോവുല്ല ഇങ്ങനേ ഇപ്പം നമ്മളിപ്പം പള്ളീന്നാ അങ്ങൻത്തെ സ്ഥലങ്ങള് അങ്ങനെ അങ്ങനൊക്കെ പോകത്തില്ലെ
ആഹ്
അങ്ങനെ പോവുള്ളു. അല്ലാതെ ചേട്ടായ് പറയ്യും നമക്ക് പോവാം പോവാന്ന് പറയും പോവ പോവാന്ന് പറയാതെ പോവത്തില്ല അപ്പൊ എന്റെ മോൻ പറയും ആദ്യം ചാച്ചായൊന്ന് കൊണ്ടോ എന്നിട്ട് ഞാ പോവാം പോവാന്ന് പറയ് പറയും
പൊറത്ത്ന്ന് ഫുഡൊക്കെ കഴിക്കെല്ണ്ടോ?
നീട്ടി നീട്ടി വെച്ചിട്ട് അത് ക്യാൻസലായി പോവും.
ആഹ്
ആഹ് അവിടെയിവിടൊക്കെ പോവാന്ന് പറയും. വാൽപ്പാറ അങ്ങനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു പേഷേയിതുവരെ പോയിട്ടില്ല കല്യാണം കയിഞ്ഞപ്പൊ തൊ ട്ട് ഇപ്പൊ പത്ത് വർഷായി. അപ്പൊതൊട്ട് പറയുന്നാ പോവാം പോവാന്ന് ഇതുവരെ പോയിട്ടില്ല.
പോയിട്ടില്ലലേ
ആഹ് അ ഹാ നിങ്ങൾക്ക് ടൂറ് പോവല്ണ്ടോ?
ഇല്ല. ഞാന് അധികൊന്നും പോവലില്ല.
ആഹ്. ടൂർ പോകാനടുത്തടുത്ത് സ്ഥലവുണ്ടോ?
അടുത്തട്ത്ത് മലപ്പുറം, കോട്ടക്കുന്ന് അത്രൊക്കെ ദൂരണ്ട്.
ആഹ് ഞങ്ങളിവിട മലമ്പുഴ അങ്ങനെ കാഞ്ഞിരപ്പുഴ അങ്ങനൊക്കെ സ്ഥ ത്ത് പോവും. അല്ലാത അങ്ങനെ വേറെ കൊറച്ച് ദൂരോട്ടുള്ള സ്ഥലത്തോട്ടൊന്നും പോയിട്ടില്ല.
പോയിട്ടില്ല
അഹ് ആഹ് അങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്ണ്ട് ഹാ അവിടെ റോപ്പ് ഒക്കെ ഉണ്ടല്ലോ മലമ്പുഴയില്
ആഹ് ആഹ്
അതേലൊക്കെ പോയി ഇങ്ങനെ കേറും അങ്ങനൊക്കെ കേറിയിട്ട്ണ്ട് പിന്നെ എന്റെ ചേച്ചിയുടെ പിള്ളേർ ഇവിടെ വരുമ്പോ അവരേം കൊണ്ട് അ മലമ്പുഴ കാഞ്ഞിരപ്പുഴ അങ്ങനൊക്കെ പോവും പിന്നെ മീൻ വെല്ലം വെള്ളച്ചാ ച്ചാട്ടം കാണാൻ പോവും അങ്ങനൊക്കെ
ആഹ്
അവര് സ്കൂളടക്കുമ്പോ ഇങ്ങനെ വെരും ഞാൻ പോമ്പോ എന്റെ കൂടെ കയിഞ്ഞൊല്ലം ഞങ്ങളെടയ്ക്ക് പൊറത്ത് പോയി ഇങ്ങനെ കുഴിമന്തി ഇട്ത്ത് കയിക്കാറുണ്ട്
ആഹ്
ശനിയാഴ്ച പോവാന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി മഴയൊക്കെ പോവൊന്നറിയത്തില്ല
ആഹ്
ആഹ് ഇങ്ങള് പോവല്ണ്ടോ
ഇല്ലല്ല പൊറത്ത്ന്നൊന്നും ഫുഡ് കഴിക്കാൻ വല്യ താല്പര്യോന്നില്ല
ആഹ് ഞങ്ങള് വെല്ലപ്പോഴൊക്കിങ്ങനെ പോവും മോന് അവനിങ്ങനെ ഓരോന്ന് പോണം പോണംന്ന് പറയുമ്പോം
ആഹ്
ക്ലാസ്സിലെ കുട്ട്യാളൊക്കെ ഇങ്ങനെ പോന്നുണ്ട് അവരിങ്ങെനെ പോയി അങ്ങനെ ഇങ്ങനെന്നറയുമ്പോ ഒന്ന് കൊണ്ടു പോവും എടയ്ക്ക് വെല്ലപ്പോഴും എപ്പോഴൊന്നും പോകത്തില്ല അങ്ങനെ വെല്ലപ്പോഴും ഇങ്ങനെ പറയുമ്പോ മാത്രം ഒന്ന് കൊണ്ട് പോവും ആഹ് പിന്നെ സിനിമയ്ക്ക് പോണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യത്തിനൊക്കെ ഞാൻ പറഞ്ഞു അതൊന്നും പോയി കാണണ്ടാന്നൊക്കെ പറഞ്ഞു ആഹ് ഞാൻ പറഞ്ഞു പൈസ കൊടുത്ത് ‌പോയി സിനിമ കാണാൻ അവൻ അവിടെ പോയിര്ന്ന് വെർതെ ഉറങ്ങത്തേള്ളൂ വെർതെ ഞാൻ പൈസ ടിക്കറ്റെടുത്തിട്ട് പോയി അവനൊറങ്ങണം
ആഹ്
ഞാൻ പറഞ്ഞ് നീയൊന്നും വരണ്ട നമുക്ക് സിനിമയൊന്നും കാണണ്ട നമുക്ക് ടീവീ വരുമ്പോ കാണാംന്ന് പറഞ്ഞ്
ആഹ്
ആഹ് നിങ്ങള് സിൻമക്കൊക്കെ പോവോ ടീവി കാണോ
ഇല്ലല്ല കാണലില്ല സിനിമയൊന്നും കാണലില്ല
ആഹ് ഞാൻ ടീവീല് വര്ന്ന സിനിമയൊക്കെ കാണും
ആഹ്
ആഹ്
ടീ വി പിന്ന വീട്ടിലില്ലാരും പിന്നെ ഫോണിന്നൊക്കെ കാണാണെൽ കാണുള്ളൂ
ആഹ് ആഹ് ഞാൻ ടീവീല് വരുമ്പോ ഇങ്ങനെ കാണും
ആഹ്
ഉം ഇന്ന ശെരി കേട്ടാ ഞാൻ വിളിക്കാവേ
ആഹ് ആഹ് അയിക്കോട്ടെ